കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറയൂ
ആഹ് സുഖല്ലേ
സുഖാണ് നിങ്ങക്ക് സുഖാണോ.
ഓഹ് ഞങ്ങക്ക് സുഖം തന്നെ ഭക്ഷണക്കെ കഴിച്ചോ.
ആഹ് ഭക്ഷണക്കെ കഴിച്ചു ഇങ്ങള് കഴിച്ചോ.
ഇല്ല കഴിക്ക്യണം കൊറച്ച് കഴിഞ്ഞിട്ട് നേര്ത്തെ കഴിക്ക്യോ
നേർ ആഹ് നേരത്തെ കഴിക്കും ഇവിടെ ഒരു പ ഒരു മണീ രണ്ട് മണീൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മള് ഫുഡ്ഡ് കഴിക്കല്ണ്ട്.
ഐ ശരി എന്തേര്ന്ന്.
അത് ചോറ് ഇന്ന് കുറേ അല്ല ചോറല്ല ഇന്ന് കൊറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടില്. സ്പെഷ്യലായിട്ടൊരു കറി ഉണ്ടാക്കിയത് ചിക്കൻ. ഞാന് പൊതുവേ ചിക്കനൊന്നും വാങ്ങലില്ല ഞങ്ങള് പക്ഷെ.
ഓഹ് അത് ശരി
ഇടാക്കി ഉണ്ടാക്കിയതാ.
ആഹ് അങ്ങനെ.
ഉം അതെ അതെ വീട്ടിലെല്ലാരും ഉണ്ട് നിങ്ങളെ വീട്ടിലെല്ലാരും ഇല്ലേ. അവിടെ മഴയൊക്കെ ഉണ്ടോ.
മഴ ഇന്നലെ മഴൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഇന്ന് നല്ല വെയിലാ രണ്ട് തൂൺ
ആണോ ഇന്നലെ നല്ല മഴേന്ന് ഞങ്ങളൊന്ന് പൊറത്ത് പോയിര്ന്ന് ആകെ നനഞ്ഞ് ദായി ഫുള്ള്.
അത് ശരി ആഹ്
പ്പൊ പിന്നെ നൂറ് രൂപേന്റെ കോട്ട്ണ്ടല്ലോ അതുകൊണ്ട് സുഖാ
ആഹ് ആഹ് ആഹ് നല്ല വെയിലായോണ്ട് ഇപ്പം മഴ പെയ്തോണ്ട് എങ്ങനെ തുണിയൊന്നും കഴുകിട്ടില്ലേർന്ന് ഇന്ന് നല്ല വെയിലായോണ്ട് കഴുകിട്ടിണ്ട്ന്ന്
നോക്കിയില്ലാർന്നു ഇവിടെ ആഹ് വ്ടെ ഇനി മേലെ കൊണ്ടോയി ഇടണം.
ആഹ് ആഹ്
ഇവടെ മിഷീനൊന്നും ഇല്ല അപ്പൊ ഇനി
ആഹ് അയ് ശരി പുതിയ സിനിമയൊക്കെ ഏതേം കണ്ടോ
പുതിയ സിനിമ ലാസ്റ്റ് ദൃശ്യാണ് പോയി കണ്ടത് ദൃശ്യം ത്രീ ഇല്ലേ അതാ കണ്ടേ അയിന് ശേഷം ഒരു സിനിമ കണ്ടിട്ടില്ല നിങ്ങള് കണ്ടോ
ആഹ് ദൃശ്യം കാണാൻ പോണംന്ന് വിചാരിച്ചീന്ന് പക്ഷെ കണ്ടില്ല
ഞങ്ങളിവിടന്ന് എപ്പോഴും സിനിമക്കൊന്നും പോവലില്ല ഇതേപോലെ നല്ല സിനിമ ഉണ്ടാവുമ്പോ ആഹ് വല്ലപ്പോഴും കൊല്ലത്തിലൊരു വട്ടോ രണ്ട് വട്ടൊക്കെ സിനിമക്കൊക്കെ പോക്കൊള്ളൂ
അയ് ശരി
അപ്പ ഇത് നല്ല സിനിമ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ഒന്ന് പോയി കണ്ടതാ
ആഹ് ആഹ് ഞാൻ ഇത് കണ്ട് ഏത് ബാലൻ സിനിമേണ്ലെ
ഇപ്പടുത്തല്ലെ എറങ്ങിയത്
ആഹ് ആഹ് അത് കണ്ട്
ആഹ് സിനിമ എങ്ങനെണ്ട്
ആഹ് അത് രസണ്ട്
എങ്ങനത്തെ സിനിമയാണ് ഭയങ്കര സങ്കടം വരുന്ന സി
സങ്കടം വരുന്ന സിനിമയല്ല ഒരു എന്താപ്പൊ പറയാ ഒരു ത്രില്ലറാണ്
ത്രില്ലറാണോ ഞാൻ കരുതി ബാലൻ ഇമോഷണലായിട്ടുള്ള സിനിമയാണെന്ന്
ഇമോഷണലല്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല ഒര്
എങ്ങൻത്തെ സിനിമേണ് ആ കുട്ടി ബാലൻന്ന് പറഞ്ഞ കു ട്ടിയണോ അയിൽത്തെ ഏഹ്
ഓഹ് ഇൻക്ക്
കഥയല്ല കഥായിട്ടല്ല എന്ത് ഇങ്ങനെ ഇപ്പ എന്തിന ചുറ്റി പറ്റിയിട്ടുള്ള
അതൊരു എന്താ പറയാ അവരിങ്ങന ഓരോ പേരിലിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നിക്കാ ആ കുട്ടി അങ്ങനെ ഇത് എന്നിട്ട് ലാസ്റ്റ് അവൻ വലുതാവും
പിന്നെ എന്താ പറയാ ഈ അമ്മേന്റെ ഒരു ഈ കൊച്ച് ചെറിയ പ്രായത്തിലെ ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യ്ണത് ലൊ അന്നിട്ട് വലുതായിട്ട് അങ്ങനെ അങ്ങനെ സംഭവം
ടീവില് വരുമ്പോ കാണ അല്ലാതിപ്പോ തിയേ റ്ററിലൊന്നും പോയി ഇപ്പഞ്ഞി കാണിണില്ല ഇപ്പടു ത്തൊരു സിനിമയല്ലേ കണ്ടുള്ളൂ കൊറച്ച് കയ്യട്ടെ ഇഞ്ഞി നല്ല മൂവിയൊക്കെ വരുമ്പോഴെ ഇവിടെന്ന് പോവലുള്ളു
പൊറത്തെവിടെങ്കിലൊക്കെ പോയിനോ പിന്നെ? ആഹ് ഇന്നലെ പോയി പർഞ്ഞേ
ഇല്ല ഇന്നലെ പൊറത്തു പോയിര്ന്ന് അപ്പൊ മഴ ഫുൾ മഴയായപ്പോ
ആഹ്
സ്ഥലത്ത് വ്യൂ പോയന്റ് കാണാൻ വേണ്ടി ഞായറാഴ്ച്ചല്ലേ അപ്പ വീട്ടിലെല്ലാരു പൊർ എപ്പളും പോവലില്ലാ വല്ലപ്പോഴും പോവലൊള്ളു.
ആഹ് ആഹ് ആഹ് ഞങ്ങള്ന്നലൊരു സ്ഥലത്ത് പോയിനി. വ്യൂ വെള്ളച്ചാട്ടൊക്കെള്ള സ്ഥലത്ത് ഹ്
ആഹ് വിഷയങ്ങളുണ്ട് ആഹ് സ്ഥലം മഴയായോണ്ട്
വേലിപ്പോര്ന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലം അവടെ ഞങ്ങള് വണ്ടിക്കാ പോയേ. ആര്?
അഹ് ശരി
രണ്ട് വള്ളി ആഹ് ഇങ്ങനെ വെൾ വെള്ളച്ചാട്ടന്നല്ല വെള്ളത്തിലൊക്കെ ഇങ്ങനെ എറങ്ങി കൾ ക്കാ അങ്ങനെയൊക്കെണ്ട് പിന്നെ കൊർച്ച് കഴിഞ്ഞപ്പം മഴ പെയ്ത് അങ്ങനെക്കെ.
ഞങ്ങള് വേഗം തിരിച്ചു പോന്ന് മഴയ്തപ്പോ അവടെ ക്ലോസ്റ്റ് ചെയ്ത് അവിടേക്ക് ഇനി ആ ത്തിങ്കി കേറ്റുലാന്ന് പർഞ്ഞ് നല്ല ഒഴുക്കൊക്കെള്ള സ്ഥലായിരുന്ന് അപ്പ പിന്നെ ഞങ്ങള് ഇങ്ങോ ട്ട് തിരിച്ച് പോന്നു തിരിച്ചു വരുമ്പോ ഫുഡക്കെ കഴിച്ചു പോന്നു.
ആഹ് ആഹ് ആഹ് ആഹ് കറണ്ട് പോയിരുന്നു ഞങ്ങള് വീട്ടിലെത്തിയപ്പോ.
ആഹ് ഞങ്ങള് വീട്ടിലെത്തിയപ്പോഴും കറന്റ് പോയിരുന്ന് ഇപ്പോ പവർ കട്ട് ഇങ്ങളെ അവിടൊക്കെ എത്ര നേരം പവർക്കെട്ട് അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ?
അങ്ങനെ പവർ കട്ടായിട്ട് ഇണ്ടാവലില്ല ഇന്നലെ ഇപ്പ എന്തേ പോയിന്ന് അറിയില്ല.
ഇവടെ പവർ കട്ട് ഇണ്ടാവലില്ല. ഇങ്ങളെ അവടെ പവർക്കെട്ട് ഇണ്ടാവേല്യ? ആഹ് ഇണ്ട് ദിവസം അര മുക്കാ മണിക്കൂറോളം പവർക്കെട്ട്ണ്ടാവും. എടക്കി അരമണിക്കൂറ് കറന്റ് പോകും പിന്നെ കൊർച്ചേരം കഴിഞ്ഞ് വേ കറന്റ് വന്ന്ട്ട് പിന്നിം പോവും പവർക്കട്ട് എന്താ ഇപ്പ ചെയ്യാ. ഇതുവരെ പവർക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല.
മഴപ്പം അങ്ങനെ ഇല്ലല്ലോല്ലെ?
മഴപ്പം കൊറവാണ് രാ
ആഹ്
മഴക്കാലത്തിന്റേതായ മഴ കാണുന്നില്ല.
ആഹ് കഴിഞ്ഞ പ്രാവശ്യക്കെ അങ്ങനെ എന്ത് മഴയായിരുന്നേ.
പ്രളയം അല്ല ഇപ്രാവശ്യവും പ്രളയം വരുന്നൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ വാണിങ്ങൊക്കെ വരുല്ലോ അങ്ങനെയക്കെ വന്നിരുന്നു പക്ഷെ എന്താ മഴക്കെ പോയി.
ഉം ഉം
ഇന്നാലും വേനൽക്കാലത്തിന്റെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ വേനൽക്കാലത്തല്ലേ ഉരുകിയത്
ഉം പോറത്തുന്നൊക്കെ ഭക്ഷണം കയ്ക്കുമ്പോ ഒക്കെ സൂക്ഷിച്ചോളിം ഇപ്പോ മറ്റെ
അതെ അതെ ഫുൾ ഫുഡ് പോയ്സണും ആ ശിഖല്ല കോഴിക്കോട് ശിഗല്ല ണ്ട്ന്നൊക്കെ പറഞ്ഞിന്നു ഇങ്ങളവടെ ഏതേം കേസ്ണ്ടോ
രണ്ട് പെണ്ണ്ങ്ങൾക്ക് വയ്യാണ്ടായിന്
അയ്യോ
പോറത്ത്ന്ന് ഇതേമാതിരി ഭക്ഷണം കയ്ച്ച് പറ്റ തോന്ന്ണ് വീടിനാപ്പോറത്തന്നെ രണ്ട് പെണ്ണ്ങ്ങള്ണ്ട് ആ അയ്ല് ഒരാക്ക് ഭയങ്കര ശർദിയായി മറ്റാക്ക് ഭയങ്കര വയറളക്കം അങ്ങനെയൊക്കെ വന്ന്
ശർദി പിന്നിം കൊഴപ്പല്ല വയറളക്കൊക്കെ വന്നാ പോറത്തേറങ്ങ ശർദി ദിയാവുമ്പോ ഒരു കവറില്ലെങ്കിലു ച്ചുടെ വയരൾക്കൊക്കെ എന്ത് ചെയ്യാനാ അയ്യോ
പിന്നെ കാണിച്ച് പിന്നെ ഇപ്പ വല്ല്യ ഉം
അയ്ശെരി ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ശർ ദിവായിര്ന്നു നിങ്ങക്ക് വന്നിര്ന്നോ നിങ്ങക്ക് വന്നിര്ന്നോ
ക്ക് വന്നില്ല അത് ഓരെന്തോ പോറത്ത് എന്തോ എന്തിനോ പോയിരുന്നു അങ്ങനെ അട്ത്ത്ള്ള സ്ഥലത്തന്ന് കഴിച്ചിട്ടാന്ന് പറയ്ണ്ട് ഇവര്
ആഹ ഫുഡ് പോറത്ത്ന്ന് കഴിച്ചിട്ടായിരിക്കും മഴക്കാലത്ത് എല്ലാ ഫുഡും കേടു വരുല്ലോ വേഗം
പിന്നെ ഈ ഓഫർലോക്കെ പറഞ്ഞ് ട്ട്ള്ള സ്ഥലത്തും നല്ല ഫുഡ് ഒന്നും ആയിരിക്കില്ല ഈ ചിക്കൻ്റെ
ശരിയാ ചിക്കന്റെ ഒരു പൊരിച്ചതൊക്കെ കേട് വന്ന പഴേ ചി ക്കൻ കൊണ്ട് വന്നിട്ട് അത് പൈസ ഓര്ക്ക് ലാഭാ കേട് വന്ന ചിക്കനാ ഓൽക്കൊന്നും കൊടു കണ്ട മ്മളെ എല്ലാരും കേറിച്ചെന്ന് കോറഞ്ഞ പൈസക്ക് കിട്ടുമ്പോ നല്ലോണം തിന്നു ചെയ്യും
ആ
വയറിന് പ്രശ്ന ആവേയ് കേട് വന്നെ അഹ് വല്ല്യ സ്ഥലം ണ്ടല്ലോ കെ എഫ് സി ഇല്ലേ കെ എഫ് സി
ആ ആ ആഹ് അവടെ കണ്ടിരുന്നു എന്തോ ഓഫറ്
അവടെ എന്തോ പ്രശ്നംണ്ടായി തോന്നുന്നു നമ്മളൊന്നും അവടെന്ന് വാങ്ങലില്ല അങ്ങനെ കെ എഫ് സിന്നൊന്നും കയ്ക്കലില്ല ഞങ്ങള് ഞങ്ങള് എട ക്ക് ഇങ്ങനെ ചിക്കൻ കൊണ്ടാന്ന്ട്ട് വീട്ടിന്ന് ഇണ്ടാക്ക വീട്ടിന്ന് എന്തേലൊക്കെ ണ്ടാക്കും എടക്കി എടക്കി വല്ലപ്പോഴൊക്കെ കൊതിയാകുമ്പോ ഇതേപോലെ എന്താ ഫ്രൈഡ് ചിക്കന് ഒക്കെ കയ്ക്കും അത്രന്നെ
ആയ് ശരി ആ
അവ്ടത്തെ നല്ലതല്ലാന്ന് കേട്ട് ആഹ് ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ ഇണ്ടാക്കും കുക്ക് ഒക്കെ ചെയ്യല്ണ്ട്
ഉം ഒറ്റക്ക് ഇങ്ങനെ ഇണ്ടാക്കുന്നാണോ അല്ലെങ്കി എന്തിം നോക്കിയിട്ടൊക്കെ ഇണ്ടാക്കോ
യൂട്യൂബില് വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും അയ്ല് എല്ലാ സാധനങ്ങളൊന്നും ഇപ്പ നമ്മളെ വീട്ട് വട്ടില് ണ്ടാവുല്ലല്ലോ ചേല കറിയില് ഫ്രഷ് ക്രീം അത് ഇത് ഇടാന ഒക്കെ ഇണ്ടാവും പക്ഷെ നമ്മളെ അട്ത്ത് അതൊന്നും ഇല്ല്യല്ലോ അങ്ങനെ നമ്മളെ അട് ത്ത്ള്ള സാധനങ്ങൾക്കൊത്ത റെസിപ്പി നോക്കിയിട്ട് ഇണ്ടാക്കും
അയ്ശെരി പ്പൊ അങ്ങനേണ് പിന്നെ എന്തെക്കെണ്ട് ഇന്ന് ഫ്രീയാ വെറുതെ ഇരിക്ക്യലാ
അല്ലല്ല വീട്ട്ല് കൊർച്ച് പണിയിണ്ട് ഇവടെയെക്കെ വൃത്തിയാക്കാന്ണ്ട് എഹ് ഡ്രസ്സാള് ഇപ്പൊ മഴായിട്ട് തിര്മ്പി ഇടാൻണ്ട് ഞങ്ങള് ഇവടെ വാഷിംഗ് മെഷീ ഷീനൊന്നും ഇല്ല്യ അപ്പൊ തിര്മ്പണം
ഇന്ന് നല്ല വെയ്ല് ഇണ്ടേയ്ന്യെല്ലോ ആറി
ആഹ് കൊർച്ച് തിര്മ്പി ഇട്ട് ആറി ഇട്ട്ണ് ഇഞ്ഞ്യും കൊർച്ചൂടെ ഇണ്ട് വെയ്യ എല്ലവും കൂടി ഒ റ്റയ്ക്ക് ചെയ്യാൻ വയ്യാഞ്ഞിറ്റേ
ഉം ആഹ് ആഹ്
ഭയങ്കര നടുവേദനയെക്കേണ് മിഷീനൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്ങെ പിന്നീം സു വാഷിംഗ് മിഷീനൊക്കെ ക്കെള്ളത് സുഖാണല്ലോ ഇത് അതില്ലല്ലോ നമ്മള്ഒറ്റയ്ക്ക് തിര്മ്പണ്ടെ എത്ര ഡ്രസ്സ് ഇണ്ട് മഴക്കാലായ ഇവ്ടെ ത്ത് വെച്ചത് കൊറേ
അതാണ് പിന്നൊക്കെ ഈ നനഞ്ഞ് വെച്ചാല് ഒര് മണവും വെരും
ആഹ് ആഹ് ഇന്നാപ്പൊ വെയ്ല് കാണ് ണ്ടല്ലോ ഞാൻ പോയി കൊർച്ചൂടെ തിരുമ്പട്ടെ അല ക്കാൻള്ളത് അലക്കട്ടെ ശരിട്ടോ ശരി ശരി ഓക്കെ സമയം കിട്ടുമ്പൊ വിളി ക്ക്യാ ട്ടോ ശെരി
ആഹ് ശെരി ശെരി ഉ